ഹലോ?
ആഹ് കേൾക്കുന്നില്ലേ?
ആ ഇണ്ട്.
ഉ എന്താണ് പരിപാടി.
എന്താ നല്ല പരിപാടി വെറുതെങ്ങനെ കിടക്കയാണ്.
എന്താ ചെയ്യുന്നേ
ഞാനിപ്പോ പ്രത്യേകിച്ചൊന്ന ഇല്ല ഇങ്ങനെ ചായയും കുടിച്ച ഇങ്ങനെ ഇ ഇങ്ങനെ കിടക്ക.
അതെല്ലാം ചോദിച്ച്ച് പഠിക്കയാണോ അല്ലെങ്കി മേറീഡാണോ പഠിക്കണ എന്താ പഠിക്കുന്നേ
ഞാൻ ഡിഗ്രി ബി സി എ ആണ് പഠിക്കുന്നത്
ആ ശരി
ഉ കൂടെ എ ഐ എ ഐയും കൂടെ പഠിക്കുന്നുണ്ട് ജോബെ കോഴ്സ് കൂടി പഠിക്ക ണ്ട്
ആ ആ ആ ശരി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന
അല്ല അല്ല ഞാന് വീട്ടിൽ നിന്ന് ഡൈലെ വീട്ടിൽ നിന്ന് പോവാണ്
പോവല്ലെ
ഉ യാത്രുണ്ട് എന്നാലും ഞാനിങ്ങനെ പോവാണോ ഒരു മണിക്കൂർ യാത്രുണ്ട്
ആ ഒരു മണിക്കൂർ യാത്രണ്ട് അത് ശരി ഉപ്പൊ ക്ഷീണം ഉണ്ടാവൂലേ രാവിലെയും വൈകിട്ടും തിരിച്ച് വീട്ടിലെത്തുമ്പ ടയേഡാവൂലെ
വീട്ട്ന്ന് ഏറരക്കിറങ്ങണം ഒ ഒമ്പത് മണിയാവുകുമ്പോ കോളേജിൽ എത്തും ഉ തിരിച്ച് മൂന്ന മണിക്ക് കോളേജ് ത്തിടും ഒരു ഏഴ് മണിക്കൊക്ക ആമ്പോത്തേന് വീട്ടക്ക് എത്തും
ആ ശെരി ക്ഷീണം ണ്ടാവുലേ പിന്നെ ഹോസ്റ്റല്
ഹോസ്റ്റലിൽ നിക്ക്ണ് നിക്ക്ണെ നല്ലതാണ് പക്ഷേ ഹോസ്റ്റൽ നിക്കുമ്പോ നമ്മളൊരു കംഫേർട്ടബ്ൾ ഇണ്ടാവില്ലല്ലോ ഫുഡാണെങ്കിലും അത്പോലെ റൂം ഷെയറെയ്യുമ്പോഴും നമ്മക്ക്
ഓരോ കുട്ടികളെ ഒരു താല്പര്യാണ് ചിലർക്ക്
ആ അതെ
ക്കുമ്പോ ഒന്നും കൂടൊര്
അതെ അതെ ആ ഫ്രണ്ട്സ്ന്റെ കൂടെങ്ങനെ നിക്ക അതൊക്കെ ആലോയ്ക്കുമ്പോ രസാണ് പക്ഷെ പക്ഷെ ബാത്റൂമൊക്കെങ്ങനെ ഷെയർ ചെയ്യണ്ട
ആ ആ ബുദ്ധിമുട്ട്ലേ ആ അത് അതാ ഞാൻ പറ്ഞ്ഞാണ്ട് ഓരോരുത്തർക്കെ ഓരോ വ്യക്തിപരമായ്ട്ട്ള്ള കാര്യങ്ങളാണല്ലോ
അതെ അതെ
ചെലേർക്കതൊന്നും പ്രശ്നണ്ടാവൂല്ല
ആ ആ പിന്നെ അങ്ങനെ സിംഗിൾ റൂം കിട്ടൂല്ല ങ്ങനെ ക്കെ ബേ ഷെയറ്ട്ട്ട്ടായിരിക്കും ഒരു റൂമില് രണ്ടോ നാലോ അങ്ങനെ കുട്ട്യാള്ങ്ങനെ ഷെയർട്ടായ്ര്ക്കും റൂമ്ട്ക്ക.
ആഹ് ആഹ് അതിനോടൊന്നും താല്പര്യല്ല.
ആ ആ പിന്നിം കൊറ്ച്ച് ട്രാവലെയ്താ കൊഴ്പ്പല്ല വീട്ട്ക്ക് അ് അത്ര നേരം വൈഴകാതെത്തും
ആ ആ അയ്ശെരി എന്നും ഈ ഇമ്മിം ഇപ്പെക്കെ ഇണ്ടാവല്ലോ ലേ
ആഹ്
ഞ്ഞി ഞ്ഞോരെ കൂടെ തന്നെ നിക്കാലോ
ആ അതെ അതെ ഭക്ഷണാണെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാലോ മെയ്ൻ ഫുഡെന്നേയണ് ഫുഡിന്റെ കാര്യത്ത്ലൊക്കെ നല്ല റിസ്കായ്രിക്കും പുറത്തു പോയി നക്കുമ്പോ നമ്മൾ കരുതി രീതിയിലല്ലായ് ക്കും ഫുഡ് അവര്ടെ സ്റ്റൈലും കാര്യങ്ങളും ടേസ്റ്റും അത്പോലെ പാചക രീത്യൊ
മ്മ് എല്ലും വ്യത്യാസണ്ടാവും പിന്നെ അതും പറ്ഞ്ഞ് അതൊ ഒരൊന്നോ രണ്ടോ ആഴ്ച നിക്കുമ്പോ അതൊക്കെ ശെരിയാവും
അത് ശെരിയാണ് നമ്മളെല്ലാതൊന്ന് അനുഭവിക്കണം എന്നാലേ നമ്മളിനി എന്തൊരു എടങ്ങേറ് അങ്ങനെ
ആ ആ ഉം അത് ഇങ്ങനെ പറയല്ലോ പൂച്ച എപ്പഴും വീഴുമ്പോ നാല് കാലിലേ വീഴൊള്ളൂന്ന് അതുപോലെ എല്ലാ അന്തരീക്ഷത്തിലും നിന്നാൽ മ്മക്കെവ്ടെ പോയാലും പെടൂല നമ്മളെ വയറിനും അതൊരു ഉം ഉം ഉം എത്ര വർഷം ആയി
ഞാന്പ്പം ഫസ്റ്റിയർ കഴിഞ്ഞിട്ടുള്ളൂ സെക്കൻഡിയർ സ്റ്റാർട്ടെയ്തു ഉം
രണ്ട് സെമ്മ് കഴിഞ്ഞോ
ആ രണ്ട് സെമ്മ് കഴിഞ്ഞു
ഉം ഉം ശെരി ഫുള്ള് കിട്ടീലേ
ഏ ആ ഫസ്റ്റ് സെമ്മ് ഓക്കെയാണ് ഫസ്റ്റ് സെമ്മ് ഓക്കെയാണ് സെക്കൻ്റ് സെമ്മ്ൻ്റെപ്പോ ഞങ്ങക്ക് വെക്കേഷന്ലായ്ര്ന്നു എക്സാം അപ്പൊ അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല വെ റ്റിങ്ങിലാണ് തേർഡ് സെമ് സ്റ്റാർട്ടെയ്തു കൊഴപ്പൊന്നുല്ല
ഉം ഉം
മ് ഞാന് ബയോളജി സയൻസായ്ര്ന്നു എടുത്തിരുന്നത് ആദ്യം പിന്നെ പിന്നെയാണ് ഞാൻീ കമ്പ്യൂട്ടർ ഫീൽഡ്ക്ക് പോയത് അപ്പോ എനിക്ക്ല്ല ആം കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ നല്ല ഒരു റിസ്ക് ആയിരുന്നു ഞാൻ ബയോളജി എടുത്തിട്ട് ഞാൻ നേഴ്സിങ്ങിന് പോണം എന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെങ്ങനെ ആലോചിച്ചോ ഇപ്പൊ ഫുള്ള് ടെക്നോളജി എ ആയ്ന്റൊരു യുഗമാണ് അപ്പോൊ ഇനി ഇനി മാർക്കറ്റിൽ ഏറ്റവും കൂടുതല് കളിച്ചോണ്ടിരിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഈ കമ്പ്യൂട്ടർ ഫീൽഡ് അപ്പൊ ജസ്റ്റ് ഒന്ന് റീത്തിങ് ചെയ്തു ആ പിന്നെ നമുക്ക് സ്കില്ല ഉണ്ടെങ്കിൽപെട്ടെന്ന് സ്റ്റേബിൾ ആവാനും
ഓ ഓ
കോഴ്സാണിത് നമുക്ക് സർട്ടിഫ ക്കറ്റ് നല്ല ഈ ഞാനിപ്പടുത്തെയതിന് സർിട്ടിഫ്ക്കറ്റിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല നമുക്ക് സ്കില്ലുണ്ടോ എന്നാ ഉ എന്റെ ക്ലാസ്സിൽന്നെ ഉണ്ട് ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ട്
ഇത് പഠിക്കാൻ വരുന്നേ
ഡിഗ്രി ഒപ്പ എടുക്കണവരുണ്ട് കൂടെ ഡിഗ്രി എടുക്കതുപലെ കൂടെ വ ക്കെ ജസ്റ്റ് നമുക്ക് ഒരു ഒരു ലാംഗ്വേജ് പൈത്തൻ ജാവ സി എന്നൊക്കെ പറയേണ്ട ഒരു ലാംഗ്വേജ് ണ്ട് അതിൽ ഏതെലും ഒരു ലാംഗ്വേജില് നമുക്ക് കൂടുതൽ സ്കിൽ ഇണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിഫിക്കേഷനാണത്
ആ അയ് ശെരി എത്രയാണ് യിന്റെ കാലാവധി
നാല് വർഷാണ് നാലാമത്തെ വർഷം നമക്ക് ഓപ്ഷനൽ ആയി എടുക്ക അത് പി ജി ആണ് നാലാമത്തത് ഉം അപ്പൊ ഓപ്ഷനൽ ആയിട്ട് എടുക്ക അപ്പ ഞങ്ങള് എഫ് ഐ യു ജിപി ആണല്ലോ
ആ ആ അത് ശരി എങ്ങനെ ക്യാഷ ക്കെ വരുന്നെ
ഹ് ഞാനിപ്പോ ആഡെണും കൂടി ഇ ണ്ട് അപ്പോ നാല് വെരും അ മൂന്നര നാല് വെരും ടോട്ടല് ആ ആ നമ്മളിങ്ങനെ ഓരോ സെമ്മില് അടച്ചാ മതി ഏ ആകെ രണ്ട് രണ്ട് വർഷം മാത്രേ ഉള്ളൂ ഈ ജോബിന്റെ ഏ ഐ ക്ലാസ് രണ്ട് രണ്ട് വർഷം മാ തൊള്ളൂ മൂന്നാമത്തെ വർഷം ഇന്റേൺഷിപ്പ് ട്രെയിനിങ്
ആ ആ ആ അയ് പെട്ടെന്ന് തീരൂട്ടോ ഹ് ഹ് ഹ്
ആ ആ അതെ അതെ പിന്നെ ഡിഗ്രി നോർമൽ നമ്മൾ ഡിഗ്രി എടുക്ക ക്കാണ്ന്ന് ണ്ടെങ്കിലും അതും കോളേജ് ഇന്റർൺഷിപ്പ് പ്രൊവൈഡ് യ്യുന്നുണ്ട് അതിപ്പോ ഈ തേഡ് സെമ്മില് ഞങ്ങക്ക് സ്റ്റാർട്ട് യ്യും തേർഡ് സെമ്മ് ഒര് വെക്കേഷൻക്കാവുമ്പോ ഞങ്ങ്ക്ക് ഒരു മാസം ഇന്റേൺഷിപ്പ് യ്യണം പൊ റത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏതെലൊക്കെ ഒരു കമ്പനി ചെ ചെന്ന് ചേർന്നിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യണം
ആ അയ് ശരി പിന്നെ വീട്ടിലാരെ ക്കില്ലെ
വീട്ടില് ഉമ്മ ഉപ്പാ ഞാൻ
ഒരു കുട്ടിയൊള്ളു ഒരു മോളെ ഒള്ളൂ ആ അയ് ശെരി എന്ത്പറ്റി അങ്ങനെ
അ അയ് അല്ല മക്കള് ഇണ്ടായിട്ട് അങ്ങനെയൊന്നു അല്ലല്ലോല്ലെ ഒരാളേ ഉള്ളൂ മ് മ് ഉപ്പ എന്താ ചെയ്യുന്നെ
ഉപ്പ ഇവിട്ല്ല വിദേശത്താണ്
ആ ശെരി ഉമ്മ വർക്ക് യ്യുന്നുണ്ടോ
ഇല്ലല്ലാ ഇമ്മ ഹൗസ് വൈഫാണ് ട്യൂഷന് ഇങ്ങനെ ഹോം ട്യൂഷന് ഒക്കെ ആയിട്ടിങ്ങനെ എട് ക്കാറ്ണ്ട് ഇങ്ങനെ വടെട്ത്തില്ലേ കുട്ട്യാൾക്ക് ട്യൂഷന് എട്ത്തു കൊടുക്കും ഞാനും ചെയ്ത് കൊടുക്കാറുണ്ടങ്ങനെ, ഞാനും ഉമ്മ ആണ് വർക്കയ്യ്ണത് അങ്ങനെ ഞാന് സൈഡ് ബിസിനസായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ങ്ങനെ കൊ തോന്ന്ന്ന്ണ്ട് ഇങ്ങനെ ട്യൂഷന് അത്പോലെ മെഹന്തി അ ആ അതെ. ആ മെഹന്തിന്റെ ണ്ടാക്ക്ന്ന്ണ്ട് അത് സെയിലെയ്യ്ണ്ട്.
അയ് ശെരി വീട്ടിലുണ്ടാക്കുന്ന്ല്ലേ. ഏത് സാദാ സാദാ ആആനെയിൽ കോ ണാണ്?
ആ അ.
ആ അത് ശെരി ഏതാ മറ്റേ ശർക്കര മൈലാഞ്ചിന്റെ ആണോ അല്ലെങ്കില്
ആ ശർക്കര പഞ്ചസാര ചായപ്പൊടി. അത് മിക്സ്യ്തിട്ടില്ല മൈലാഞ്ചി നെയിൽക്കോണ് ആ ഇൻക് നകത്ത്മ്മ ഇങ്ങനെ കളർ കാൺണ് നല്ല ഇഷ്ട്ടാണ്. ഞാനിങ്ങനെ ജസ്റ്റ് വെറുതൊന്ന് ട്രൈ യ്ത് നോക്കിയതാണ്, ഹ് യൂ ട്യൂബ് ക്ലാസ്സിന്റെ ബേസ് ല് ഞാനിങ്ങനെ സക്സസ് ആവോന്നറീല എന്നാ- ന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു മൈൻഡിൽ ഞാനങ്ങനെ ചെയ്ത് നോക്കി.
അത് ശെരി ഞാനൊക്കെ ഞാനൊക്കെ കൊറേ ണ്ടാക്കിട്ട് പാത്രൊക്കെ കരിഞ്ഞു.
ആ അത് ശരിയാണ് അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും നോക്കല് നല്ല-
പാട ആ അയി ശെരി ഇങ്ങള് എത്ര കോണൊക്കെ ണ്ടാക്കും ഒരു ദിവസം?
ഞാനങ്ങനെ ദിവസം ഇണ്ടാക്കലില്ല, ഞാനങ്ങനെ കൂടുതൽ പബ്ലിക് ആക്കിട്ടില്ലാ. ഇന്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്‌സ് ഓലൊരു തില് എരീലങ്ങനെ ഓൽ ഞ്ഞോട് കഴിഞ്ഞ ചോയി- ന്റെ വീട്ടിൽ സ്റ്റോക്കായിരിക്കും കാരണം ഇൻക് എന്നുമിങ്ങനെ ന്റെ കൈ- ഇടാവും തോറും ഞാാനിങ്ങനെ ഇടും അതുപോലെ ഉമ്മാക്കും വേണം. അപ്പൊ ങ്ങനെ വടെ ഞാൻ ലിക്യഡ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറാണ് അല്ല ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യല്ല ഒരു ബോട്ടിൽില് ലിക്വിഡ് ണ്ടാക്കി വെക്കും. ഏയ് ഇല്ല ഇല്ല ഞാനിപ്പോ ഇവിടെ ണ്ടാക്കിയത് ആറു മാസക്കാവനായിട്ടുണ്ടാവും ഇപ്പോളും ഇവിടെ സ്റ്റോക്കാ. അങ്ങനെ മ്. ആഹ് നമ്മള് ആ എടുക്കണ വെല്ലം പഞ്ചസാര അതിന്റെൊക്കെ.
ആഹ അത് അത് ഇല്ലെ ഏകദേശം എത്ര എണ്ണം ഇട്ടട്ടാ ഇണ്ടാക്ക.
ഞാന് ഓരോ വെല്ല വെച്ചി.
അപ്പോ അതിന് മാത്രൊക്കണ്ടാവോ?
ആഹ് കുറച്ചു കുറച്ചുള്ള കിട്ട ട്ട എന്നാലും നമ്മള് നീരാവിയായിട്ട് വെള്ളം മേലെ വെക്കല്ലേ. അപ്പൊ അതന്ന് ആവി- വലിച്ചെടുത്തിട്ട് അത്യാവശ്യം കുറച്ച് കിട്ടാറുണ്ട് നമ്മള് നകതിൻമേടുമ്പോ - ഉച്ച മതി സാധനം അത്ര തോന ആവശ്യല്ല നമ്മള് മൈദപ്പൊടി ഇട്ടിട്ട്-
സാക്കി നഗത്തിലിടും ലെ നിങ്ങളത് ഒരു- പ്രാവശ്യം ഇടുമ്പത്തിന് ചോക്കുവോ?
ഇല്ല ഒരു പ്രാവശ്യ എടുക്കുമ്പോൊ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ ഒക്കെ ഒള്ളു വരാ. രണ്ട് പ്രാവശ്യം എടുക്കുമ്പോത്ത തന്നെ നല്ല ഒരു റെഡ് ആായിട്ട് വരും പിന്നെ അത് ദിവസം കൂടുന്തോറും- സ്റ്റെയിന് കൂടി വരും. അപ്പൊ നല്ലൊരു കളർ കിട്ടും ഞാന് കടക്കുമ്പോ ഇടും ആറ് മണിക്കൂർ- കൈമ്മേ ഏകദേശം വെക്കണം. അപ്പൊ കടക്കുമ്പടോ എന്നിട്ട് ആ അ പിന്നെ പകലകുമ്പോ നമക്കിങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ജെസ്റ് - ന്താവലേ അപ്പൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ കിടക്കുമ്പടും എന്നിട്ട് രാവിലെ-
പോരും
ഓരു അങ്ങനെയാണ് പിന്നെ കൂടുതല് ഇണ്ടാക്ക്ണ ടൈമിൽ കൂടുതലാൾക്കാരെ പറയാണങ്കിൽ ഞാന് വെള്ളത്തിന്റെ അളവ് കൂടും അപ്പൊ അടു പത്തണ്ടാക്കാ അടുപ്പില് അങ്ങനെ വലിയൊരു കലം വെച്ചിട്ട് അങ്ങനെ കൂടുതലാക്കിട്ട്ണ്ടാക്കാറ് ആ ആ
അതും പറ്റൂലേ
ആ ആ ഇണ്ടാക്കേയ് മൺകാലത്തിൽ ഇണ്ടാക്കിയിട്ടുണ്ട് ഞാന് ഉം നമ്മള് ഒരു പത്ത് മിനിറ്റ് മതിയേലോ പത്ത് മിനിറ്റ് മതിയേ
അത് ശരി
ആ ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് ചൂടായി ഒന്ന് തളച്ച് അതിന്റെ ഒരാവി പുറത്തക്ക് തട്ടാത്ത വിധത്തിൽ ഇങ്ങനെ ത്തിൽ ഒരു എയർ ഫ്രഷേറ്ങ്ങനെ കിട്ടിയാ മതി പിന്നെ അതന്നെ നീരാവിയായിട്ട് ആ വെള്ളം ഫുള്ള് വലി ടുത്തതങ്ങനെ അത്യാവശ്യം നമുക്ക് കിട്ടും ക്വാണ്ടിറ്റി കിട്ടും ആ ആ
ഈ ശർക്കര ശർക്കര അരിഞ്ഞിടൂലേ
ശ ശർക്കര ഫുുള്ളായിട്ട് പൊടി ക്കാ എന്നിട്ട് ചായപ്പൊടി പഞ്ചസാര ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മള് എന്താണ് ഒരു ടിന്ന് പോലത്തെ പാത്രത്തി ഒരൊറട്ടിട്ട് ഇടാ ടൈലിന്റെ പൊട്ട് സെന്റെറിൽ വെച്ച് ആ മുകളിലൊരു മൂ
ആ എന്നിട്ടയിലല്ലേ വെള്ളം വെക്കാ ഉം അപ്പൊ അയിന്ന് എന്തായാലും ആവി പൊറത്ത് പോവൂലേ
നല്ല ടൈറ്റ് ചെയ്ത് വെക്കണം ഞാൻ എന്താ വല്യ താമ്പാരം തകരത്തിന്റെ പാത്ര എടുക്കണ്ന്നുണ്ടെങ്കിൽ കുണ്ട്ള്ള പാത്രം എടുക്കാറാണ് അതായത് ഫുള്ളായിട്ട് കവറയ്യ്ണെ കുണ്ട്ള്ള പാത്രം അതയ്ക്കട് ഇറക്കി വെക്കാൻ അടപ്പ് പോലെയല്ല ആ വെള്ളം വെച്ചിട്ട് കുണ്ട്ള്ള പാത്രത്തിങ്ങട്ട് ഇടും പിന്നെ ഉം ഏ ചെറിയ ഒരല്ണ്ടാവൂലേ നമ്മളിങ്ങനെ സമ്മന്തിയൊക്കെ അരക്കണേ ഏയറ് പോവാത്ത രീതിൽ അതയ്ന്റെ മേലെ പ്രസ് ചെയ്ത് നല്ലോം വെ ഭാരം അതിന്റെ മേലെ കയറ്റി വെക്കും ആ അതെ അതെ അത്യാവശ്യം തിളക്കാനായി ന്നറിയുമ്പോ അത് ഓഫ് ചെയ്യും ആ